സുഖായിട്ടിരിക്കുന്നോ
ഓ സുഖായിട്ടിരിക്കുന്ന് എന്താ പിന്നെ ആ കേൾ ആഹ് കണ്ട്
ആഹ് വിശേഷം എന്താ, ഇങ്ങനെ പോകുന്നു പോവുന്നു മഴേക്ക ല്ലേ
മഴ മഴയാണ് പക്ഷെ ഇന്നലെയും ഇന്നു മായിട്ട് ഇവിടെ വെയിലാണ് രാത്രിയാണ് മഴ പെയഴുതത് ഇന്നലേ
ആഹ് ആഹ്
നല്ല വെയില
അതെ പകർച്ചവ്യാധികളും ഓടുന്നുണ്ടല്ലേ ഇപ്പം
അതെ ഉം
ആഹ് ഒരുപാട് അസുഖങ്ങൾ കൂട അന്ന് അന്ന് ഇങ്ങനെ കാണുന്നു
ആഹ് ഇപ്പൊ ഒര് നി നിപ്പ വന്ന് നിങ്ങളറിഞ്ഞി ണോ
നിപ്പ തൊടങ്ങ്യെയായിരുന്നു പക്ഷെ ശില്ലയാ ഞാൻ കൂടുതൽ കണ്ടത്
ഉം നിപ്പ ഇപ്പോ ഞമ്മളെ ഇപ്പോ നമ്മള കേരളത്തിലിപ്പോ ഇപ്പ ഇവിടെ നമ്മളെ നമ്മളെ നാട്ടിലാ നമ്മളെ ഇതിലാണ് അതെ
ഉം അപ്പൊ ഇനിയിപ്പോ അവിടെ വലിയ ന്യൂസ് ഇപ്പൊ കണ്ടിട്ട് കുറച്ച്.
ഉം
ഉം
പിന്നെ ഇപ്പൊ സ്ഥിതീകരിച്ച് എന്ന് പറഞ്ഞു.
അഹ് സോഷ്യൽ മീഡിയ നോക്കുമ്പോ ഷിഗെല്ലയുടേത് കൂടുതല്.
ആഹ് ഇനി ഷിഗെല്ല വന്നെനിപ്പം മിനിഞ്ഞാന്ന്. എന്നാണിപ്പം പറഞ്ഞത് നമ്മള് ഇവിടെ നമ്മള് ഈ മുനിസിപ്പാലിറ്റിയി തില് അഞ്ചാം വാർഡില്. ഒരു പിന്നെ നിപ്പ സ്ഥിതീകരണമുണ്ട്. അപ്പൊ അത് പിന്നെ പോലെ ഓല് ഏൽപ്പി റവും പൂനേക്ക് കൊടുത്തിട്ടാണല്ലോ അത്. പിന്നെ ആഹ് അങ്ങനെ. അത്ത് സ്രവം കൊടുത്തണ് അപ്പം അതും കൂടി അറിഞ്ഞാലെ പിന്നെ നമ്മൾ കൂടുതൽ അതിൻ്റെ ഇത് അപ്പം ഇന്നലെ റിസൾട്ട് കിട്ടി അത് തന്നെയാണ്. അതുകൊണ്ട് എല്ലാരും അവിടെ ആ ആ പ്രദേശം ഇതിലാണ്.
കണ്ടെയൻമെന്റ് സോൺ ആക്കിയ
സോണാക്കി. പിന്നെ ഓല റൂട്ട് മാപ് പ്പൊക്കെ അഴിച്ചിണ് അപ്പ ആ റൂട്ടുമാപ്പ് പോയ അവിടൊക്കെ അതിന്റെതായപ്പോ മാസ്ക് നിർബന്ധം ആക്കിണ്.
ആണല്ലേ?
സ്കൂള് ഞമ്മളവിടെ അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് സ്കൂളൊക്കെ, അപ്പ അവിടൊക്കെ ഇപ്പ മാസ്ക് ഇട്ടിട്ട് വരാനാ മാഷ് കുട്ടികളൊക്കെ ഇന്ന് മാസ്ക് ഇട്ടാ പോയത്.
ആണല്ലേ?
ഇനിയിപ്പ എന്തൊക്കെയാണെന്നല്ല ഓ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ന്ന് വെച്ചാല് കൂ നല്ല നല്ല ഗുരുതരാവസ്ഥയിലാണലോ.
അതെ അതെ കോവിഡ് പോലെ ചെറിയ രീതിക്ക് വന്ന് പോവലല്ല ഇല്ലല്ലോ
നിപ്പ കുറച്ചൊരു ഇതിലുള്ളതാണ് കഴിഞ്ഞ പ്രാവശ്യങ്ങള് കണ്ടഞ്ഞ അറിയില്ലേ ഒരു ചെറുവണ്ണൂർ സ്വദേശി അറിഞ്ഞി കണ്ട് ഞാനിപ്പോ ആ അത് ന്റെ നമ്മള ഫാമിലി പെട്ട തന്നെ
ആ നൻ
അതെ ഉം അതൊക്കെ വയങ്കര അങ്ങട് പോയി ഇങ്ങട്ട് വന്ന് അഹ് സുഖം പ്രാപിച്ച് പോന്നല്ലോ ആഹ് അത് വയങ്കര ബുദ്ധിമുട്ടേ ഞമ്മക്ക് പിന്നെ നമ്മളെ ഫാ അതോണ്ട് നമ്മളെല്ലാ വിവരും അറിഞ് എന്താണ് അയിന്റെ ബുദ്ധിമു ട്ട് അത് ത് അമ്മക്ക് ഇങ്ങനെ ന്യുസിലൊരോ പേര് നല്ല നല്ല അടിച്ചുപൊളി പേര് ഓരോ രോഗത്തിന് അവര് ങ്ങെനെടു നമ്മളതക്കെ കാൺണെ ല്ലെള്ളു ഇതുവരെ അതൊന്ന് ഇതായില്ല വയങ്കര ഓർമ്മ ശക്തി വരേ പോയിഞ്
ആഹ് ആഹ് ഇപ്പം എങ്ങനെയുണ്ട് ആൾക്ക്
ഇപ്പം നല്ല നമുക്ക് അവർക്ക് ഒരു ആണാണല്ലോ പ്പോ ജോലി എടുക്കുമ്പോളൊക്കെ അയിൻ്റേതായ എഫക്ട് ഇപ്പളുണ്ട് ന്ന്ർഞ് മ്മക്ക് ആ ഒരു ആദ്യത്തെ ആ ഒര് ഇത് ഇനിം കിട്ടിട്ടില്ല.
ആഹ് ആഹ് എന്നാലും ആള് പഴയ ജീവിതത്തിലോ
ആഹ് ഓക്കെ അത് ഒ ക്കായി. പഴയ ജീവിതത്തില് ശോ സ്വന്ത ഇപ്പൊമ്മനീം ഇപ്പനീം വരെ തിരിച്ചറിയാത്തൊരവസ്ഥയിൽ വന്നിരിക്കു
ആ ആ അത് ഹോസ്പിറ്റലയി ക്കുമ്പഴാ
അത് ആ ഹോസ്പിറ്റലയിരിക്കുമ്പൊ ങ്ങ്ട്ട് പിന്നെ ഭാര ര്യനെ വിളിച്ച് വരുത്തി അവര് അവര് ഐസൊലേഷൻ വാർഡിലാണല്ലോ ണ്ടാവ അങ്ങനെ ഭാര്യടിം കൂടി അതിലേക് അവിടെ ആക്കി ബാ ഏകദേശം ആ നിപ്പന്റെ ആ ഇത് മാറിയതിന് ശേഷം കുറച്ചോരു ആ ഒരു ഇതുണ്ടാവുലേ ആഹ് ക്ഷേ അയി ന്റെതായ ഇതിൽ പ്രോട്ടോക്കോ അനുസരിച്ചിട്ട് ഭാര്യനെ അവിടെ നിർത്തി കുൾ കൂടുതൽ നിർത്തി തേമാതിരി വീഡിയോ കോളായിട്ട് ഫാമിലിക്ക് ഇങ്ങനെ നിരന്തരം വിളിച്ച് കൊണ്ട വിളിച്ചു കൊണ്ടിരിക്കാൻ പറഞ്ഞു ഡോക്ടർമാര്
ആ ആ
ആ അങ്ങനെ വിളി ച്ച് വിളിച്ച് ചെറുങ്ങനെ ഇങ്ങനെ ഒരോ ഓർമ്മങ്ങനെ നമുക്ക് തിരിച്ച് കിട്ടാനാണല്ലോ അങ്ങനെ നിരന്തരം വിളിക്കാൻ പറഞ്ഞത് ഓരോ കാര്യങ്ങള് ന ഓല് അവരുവായിട്ട് കഴിഞ്ഞ ഒരോ കാര്യങ്ങള്ങ്ങനെ പറയാൻ പറഞ്ഞ് ഏതായാലും പിന്നെ അത് ശരിയായി കൊറെ കഴിഞ്ഞ് ന് കൊറെ മാസങ്ങള് കഴിഞ്ഞീന് വീട്ടിലന്നെയിന് ജോലിക്കൊക്കെ പോവാന്
ആ ആ ആ
അപ്പൊ ഓരോരസുഖം വരുമ്പോ അതിന്റതായ ബുദ്ധിമുട്ട് ഇല്ല ഇല്ല ആർക്കും വന്നിട്ടില്ല അത് മേലന്നെ കഴിഞ്ഞിന്ന് ഉം അതെ ഉം വേറാർക്കും വരാതെതോ എൻ അത് വന്ന് ക്കാണെങ്കില് നമ്മള്ങ്ങട് ഒറ്റപ്പെട്ട് പോവാണല്ലോ ചെയ്യാ
അതെ
അതെ അവാ ആ വീട്ടിൻ്റെ ഉള്ളിന്ന് എത്രെ പതിനഞ്ച് ദിവസം അ പൊ വാ ഡോറ് വരെ തൊറക്കാൻ പറ്റാത്ത അവസ്ഥേനു ഓൽക്കെന്താ വേണ്ടേത് പുറത്ത് അവടെ കൊണ്ടോയി വെക്ക ആരും മുറ്റത്ത് പോലും എർങ്ങാ പറ്റ പറ്റാത്തൊരവസ്തേനി അവ
ഉം ഉം. ഇപ്പൊ നമ്മുക്ക് മാനസികായിട്ടും അത് വല്യ ബുദ്ധിമുട്ടുണ്ടാക്കും.
അങ്ങനെ അത്രക്കോ പിന്നെ അവന് വന്നപ്പോ ഹോസ്പിറ്റല് വിട്ട് വന്നപ്പം ഇവര് വീട്ടിലുള്ളവര് വേറെ സ്ഥലത്തേക്ക് മാറി. ഇങ്ങട്ട് പിന്നെ ഓലി അവിടെ മാ എത്രോ എത്രോ ഒരു രണ്ട് മാസോ അങ്ങനെന്തോ ഒപ്പരം കഴിഞ്ഞേന് ശേഷ ആണ് പിന്നെ വീട്ടുകാര് ങ്ങട്ട് അട് ത്ത് വന്നേ. ആഹ് ആഹ് അങ്ങനെ ഉം അതെ ആഹ് അത് ഒരു അത്രക്കും പേടിയാണല്ലോ ഒരാളെ ചിട്ട് എത്രയും എല്ലാരും അവനെ അങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് നി ക്കാണല്ലോ അപ്പൊ ഇന്നും ഇങ്ങനെ പകർന്നു ഒരാൾക്ക് പകർന്നു കഴിഞ്ഞപ്പോ തന്നെ ഇപ്പോ നമ്മൾ തന്നെ ഇപ്പോ പറഞ്ഞത് ഇപ്പ ഇവിടെ നമ്മൾ അവരുടെ ഹോസ്പിറ്റലില് വന്ന് അതിന്റെ റൂട്ട് മാപ്പില് അത് പോയ സ്ഥലൊക്കെ നേര കൊറേ സ്ഥലങ്ങള് കാണിച്ചീണ് ആ ഇന്ന്പ്പം ഒരു അമ്മളെ കൗൺസിലർ വിട്ട്ണ്. ഒരു പിന്നെ ആക്കും കൂടി ഇങ്ങനെ ഒരു ലക്ഷണങ്ങള് കാണിക്കിണ്ട്. അതിനി നിപ്പ ആണെന്ന് സ്ഥിരീകരിച്ചല്ല പിന്നെ ടെസ്റ്റിന് കൊടുത്തിട്ടോള്ളൂന്ന് പർഞ്ഞാണ്ട്.
ഉം ഉം ഉം.
അള്ളൊ കാക്കട്ടെ. എന്താപ്പൊ ഒരു വവ്വാല അതെ ഒരു വവ്വ വാലാണ്. അതിന്റെ ഒരു ഓ ഓരോരു ഇതിലെ പണ്ട് കാലത്ത് നമ്മള് മാങ്ങ എന്ത് സ ഇപ്പത്തെ മക്കൾ അതൊന്നും കാല കൊണ്ട് തട്ടുക എന്നല്ലാതെ അവരത് എടു ക്കൂല. പണ്ട് നമ്മളെ കാല നമ്മളെ കാലൊക്കെ ഒരു ഭാഗം ഒരു ഭാഗം ചെലപ്പ കുറച്ചേ നല്ല ഭാഗം ഉണ്ടാവുള്ളു അതുവരെ ചെത്തി തിന്ന കാലമുണ്ട്. നമ്മളതൊക്കെ മാങ്ങ ഇപ്പൊന്നും ഒരു അടയാളം വന്നാ നമ്മൾ എടുക്കണില്ലേ ഉം അതെ. ഇപ്പ ഇതെന്തോ നമ്മളെ പ്രകൃതിക്കുണ്ടായ മാറ്റങ്ങൾന്നെ ആക്കും ഈ ജീവികൾക്കും ഉണ്ടാവണെ
അതെ അതെ.
അങ്ങനെന്നാവും.
കോവിഡ് വന്നപ്പോഴും ഒരുപാട് പ്രശ് പ്രശ്നമുണ്ടെങ്കിലും എത്രത്തോളം മരണ സാധ്യതയും
ആഹ് ഇണ്ടാവുന്നില്ലേ ഉം അത്ണ്ടായ സമയത്ത് ഇപ്പങ്ങനേനി ഭയങ്കര്വാ എന്തേനി ആഹ് ഇണ്ടായൊര് രണ്ട് മാസൊം. പിന്നെ ആണല്ലോ അതിന്റേതായ മരുന്ന് കണ്ടുപിടിച്ചീന്നത് പറഞ്ഞതിന് ശേഷാണല്ലോ കുറച്ചൊന്ന് എല്ലത്തിനും തായത് പിന്നെ ഇപ്പോ കോവിഡോട്ടും പ്രശ്നേല്ല്യ
അതെ അതെ വന്നി ഹ് ങ്ങക്കൊക്കെ അന്ന്‌ വാ വന്നിട്ടുണ്ടായിരു
ഇല്ലെ ഇല്ല ഇന്റെ ഉമ്മ ഹ് അം മ്മായിയമ്മക്ക് വന്ന്പ്പ ഹസ്ബന്റിന്റെ ഉമ്മക്ക് വന്നീനി. അത് ഈ പറഞ്ഞ മാതിരി ജ് അങ്ങോട്ട് പോയോട്ത്ത്ന്ന് ഇങ്ങട്ട് വന്നത
എഹ് എഹ് എഹ് നമ്മക്കൊക്കെ എല്ലാർക്കും വന്നായിരുന്നു
അതെ ഏഹ് നമുക്കൊന്നും എത്തി എത്
എഹ് എഹ്
ഉം
ഹസ്ബൻഡിന് വന്നില്ല. എനക്ക് വന്നായ്രുന്നു.
അതേബ്യ അതിന്റെ എന്തെങ്കിലും പ്പോൾ നമ്മളെ ഇവടൊ കോവിഡ് വന്നോൽക്കൊക്കെ ഇപ്പളും അതിന്റെ ബുദ്ധിമുട് ഇടക്കിടക്ക് വരുണ്ട് എന്ന് പറഞ്ഞു.
ആഹ് ബുദ്ധിമുട്ടെന്ന് പറയാന്. വേറെ ഒരു കൊഴപ്പമില്ല എനിക്ക് പ്രെഗ്നൻസി ടൈം ആയിരുന്നു, അപ്പൊ നമുക്ക് ഇതും കൂടെ കുറവല്ലേ ഇമ്മ്യൂണി റ്റി കുറവല്ലേ അത് അത് കാരണമായിട്ടും കൂടെയ വന്നത്. അപ്പോഴ എനിക്ക് എനിക്കിപ്പോഴും. നല്ല ചുമയൊക്കെ ഇങ്ങനെയും. തണുത്തതൊക്കെ കുടിക്കുമ്പൊ അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പിന്നെ വെയിലത്തിറങ്ങിയാല് ചുമ. അങ്ങനെയുണ്ട് ഇത് പിന്നെ തണുത്ത ഒന്നും കുടിക്കാൻ പറ്റ പറ്റൂല അപ്പോഴൊക്കെ ഭയങ്കര ചുമ അങ്ങനെയുണ്ട്. അല്ലാതെ വേറെ ബുദ്ധിമുട്ട്. ഒന്നുല്ല
ഉം അത് ഇവിടെ പറയണ കേക്കാം ശ്വാസ ഇതു ഒക്കെ ചിലനേരം അങ്ങനെ പെട്ട കെതപ്പ് അതൊക്കെ നല്ല കൂടീനൂന്നെ.
ഉം ഉം എനിക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമല്ല, ഈ വെയിലത്തെ അങ്ങനെ കൊറച്ചു. ചുമയിടാ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട് വേറെ അങ്ങനെ കുട്ടിക്കായാലും പ്രെഗ്നന്റ് ടൈമിൽ കുട്ടിക്കായാലും വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല.
അതെയോ ആഹ് എന്തേ എങ്ങനെ എങ്ങനെനി ഇപ്പ കോവിഡ് കോവിഡ് വന്നൊരൊക്കെ കഴിഞ്ഞത് ഒരു റൂമിലിട്ട് പൂട്ടി
ആഹ് അതെ. അതെ എനിക്കൊക്കെ വന്നപ്പോഴ അത്രേനും കഠിനം അല്ലായിരുന്നു.
അതെയോ ആഹ് ഫസ്റ്റില് വന്നോരാണ് ഭയങ്കര
അവരാണ് പെട്ടു പോയത്. സത്യം ഉം.
ഭയങ്കര എല്ലാം ആ എല്ലാവരും ഈ പറഞ്ഞ മാതിരി ഇങ്ങനെ അവരെ ഒറ്റപ്പെടുത്തണ കൊലത്തില് പറഞ്ഞ കാല അത്രക്കൊ ഒരു ഭീതിയ നമ്മുക്കൊക്കെ പേടിൻ ഉണ്ടായ മരണം ഉറപ്പ് എന്നുള്ളൊരു
അതെ അതെ ഉം എന്റെ ഫാമിലിയിലൊക്കെ വന്ന് രണ്ടു പേര് മരിക്കയൊക്കെ ചെയ്താരുന്നു
ആഹ് അത്ര അത്തറ വയസ്സായവ നമ്മളെ ഈ ഭാഗത്ത് ഒരു വീട്ടാ കോവിദ് കോവിഡിന്റെ ടൈമ് പോയിന് ഈ വയസ്സായവർ പ്രതിരോധിക്കാൻ കഴിവില്ല ത്തവരാണ് കൂടുതല് മരണം സംഭവിച്ച് അങ്ങനെ ഓരോ രോഗം ഷിഗല്ലായിട്ട് വേറെ പല രീതിയിലും വന്ന് ഓരോ പേരും ഇടും ഓല്
അതെ
ഉം
ആഹ് ഇനിയിപ്പം ഇനിയിപ്പ നല്ല ശ്രദ്ധിക്കണം കാ മഴക്കാലവും തുടങ്ങി
അതെ
ഉം ഇനിയിപ്പോ ഓരോ അസുഖങ്ങളായിട്ട് ഇങ്ങനെ വന്നൊണ്ട് ഈ വെയില് കാലത്ത് നമ്മക്ക് വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് മാ ഉള്ളൂ വേനൽക്കാല
അതെ അതെ മ് ഈ മഴക്കാലത്ത് പറഞ്ഞിട്ട് കല പണ് ഇവിടൊക്കെ പറഞ്ഞാല് ഒരു വീട് കഴിഞ്ഞ് അയിലൊരു കെണറ് പിന്നെ കു കൊറെ കൊറെ പറമ്പ് കഴിഞ്ഞിട്ടാന് അടുത്ത വീട്.
അതെ അതെ
ഇപ്പ അങ്ങനല്ല ഇപ്പ ഇങ്ങനെ മൂന്ന് സെന്റ് മൂന്ന് സെന്റില് വീ ട് ആ മൂന്ന് സെന്റിലെന്നെപ്പോ വേസ്റ്റ് കുഴി ഒരു രണ്ട് മൂന്നെണ്ണണ്ടാവും. ആ പിന്നെ ബാ ബാത്റൂമിന്റത് അത് അങ്ങനെ ആ ലെവലിലാകുമ്പോ അതൊക്കെ ആ ലെവലില് വെള്ളം ഭൂമിയിലെത്തുമ്പോക്കെ കറക്റ്റ് ആയി നിക്കാണല്ലോ. ഒരുപോലെ ആവാണ ല്ലോ അപ്പോ അങ്ങതൊക്കെ ഉ നമ്മള് ഈ ഓരോരു ഇത് ഭൂമി ഒന്ന് വലിപ്പം വെക്കണില്ലല്ലോ ആള് കൂടുതൽ ഇണ്ടാവുവാന്നല്ലാതെ.
അതെ അതെ
മ്
പിന്നെ ശെരിയട്ട് ട്ടോ ഞാൻ വിളിക്കാവേ.
ആ